ആഹ്‌ കേൾക്കുന്നില്ലേ? ഉം ന്നട്ട് പഠിത്തൊക്കെ കഴിഞ്ഞോ
പഠിത്തം ആഹ്‌ പഠിത്തന്ന് പറഞ്ഞ എക്സാമിന്റെ ഒരാഴ്ച മുമ്പായിരിക്കും പഠിക്കണ സ്റ്റഡിയിലീവ് കിട്ടുമ്പള് ബുക്ക്റക്കാറുള്ളൂ അല്ലാതെ നമ്മള് അങ്ങനെ ബുക്ക് തുറക്കാറില്ല പിന്നെ സെക്ഷണൽ എക്സാം ഒക്കെ വരുമ്പോ
ആഹ്‌
അങ്ങനെ ഉള്ളൂ അല്ലാതെ ബുക്ക് തുറക്കാറില്ല അതിന് പ്പളും ക്ലിനിക്കല് പ്രാക്ടിക്കല് സെക്ഷന് ചെല്ലുമ്പം പറയും നിങ്ങള് ബുക്ക് ഒന്നും വായിക്കൂല്ല നിങ്ങളങ്ങനാണ് ഇങ്ങനെയാണ്
അത് അത് ടീച്ചേഴ്സിന് പഠിച്ച ഒരു പിന്നെ പിന്നെ പ പാട്ട്ന്ന്റയില്ലെ അതാണ് എത്ര പഠിച്ചുഴിഞ്ഞാലും ഓര് എപ്പഴും പറയണ ഒരു കാര്യണത്
ആഹ്‌ ഒന്നും അറിഞ്ഞൂടാത്
ആഹ്‌ എന്തിനാ ങ്ങട്ട് കെട്ടിയഴ്നള്ളി പോരണേ?
ഇതൊക്കെ കേട്ട് ട്ട് മടുത്ത് പിന്നെ നമ്മളെങ്ങ് ഫസ്റ്റ് മ സമേലർ അയ്യോ നമുക്ക് കേട്ട് കേട്ട് എന്താ സങ്കടപോലെ പിന്നെ ഇപ്പ ഇപ്പ വന്ന തേഡ് ഇയർ പ്പോ ഇതൊക്കെ എന്ത് ഇതൊക്കെ എത്ര കണ്ടേക്കുന്ന്.
അത്ര അത് അത്രന്നെയുള്ളൂ ഞാനും അങ്ങൻ തന്നെരുന്നു. ഇതേപലെ ഫസ്റ്റ് ഇയർത്തെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമിന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ ഹോ ഹന്റമ്മോ എസാമിന്റെ റിസൾട്ട്. വരന്ന പറഞ്ഞാപ്പൊ കൈ്യും കാലൊക്കെ വറച്ച്. ഭയങ്കര ടെൻഷനായി ആകതായിട്ടിരിക്കായിരുന്നു. പിന്നെ റിസൾട്ട് വരുന്നതും പോണതന്നും ആരും അറിയണില്ല ന്നാലും സപ്ളിന്നുണ്ടായിരുന്നില്ലേട്ടാ
ഓഹ്‌ എനിക്ക് ഇതുവരെ ഭാഗ്യ വെ ചലി ഇല്ല എന്നാലും ഭയങ്കര ടെൻഷനാണ് റിസൾട്ട് വരുന്ന കാര്യം പറയുമ്പോ.
എനിക്ക് മൈക്രോബയോളജിയക്കെയിരുന്നു ഭയങ്കര പേടി. നിങ്ങക്ക് മൈക്രോബയോളജി വരണ്ണ്ടാ
ഓഹ് ഉണ്ട് ഉണ്ട് മൈക്രോ ഉണ്ട്. മൈക്രോബയോളജിയുടെ ഏതൊക്കെ സബ്ജക്ട് ഉണ്ട്? ല്ല സബ്ജക്റ്റ് പോലും മറന്നു പോയി. ഈ പ്രാവശ്യം ഓ ബിജി ണ്ട് ഓ ബിജി. ഫാർമക്കോളജി അതൊക്കെയുണ്ട്.
ഓഹ് ഫാർമകോളേജ്ന്നല്ലെ എനക്ക് അങ്ങനെ ഇങ്ങട്ട് ഇപ്പ അങ്ങനത്തെ പേരുകളളൊന്നും ഇങ്ങോട്ട് പഠിച്ചാലും ഇങ്ങട്ട് ഇ ക്രെ കെമിസ്ട്രി ഇഷ്ടല്ലാത്തോണ്ടേ
ഫാർമകോളേജ് ഒക്കെ ഞാനും എന്ത് കഷ്ടപ്പെ എഴുതി എഴുതി മടുത്ത് ന്താണ് പഠിച്ചത് പിന്നെ ഓരോ ക്ലാസ്കേഷം പഠിചേച് അത് മതിന്നായി അത് ഓരോ പേര് വെച്ച് അല്ലെ ആ സ്പെല്ലിങ് ന്നെ പഠിച് പടിച്ചെടുത്ത് എഴുതി പഠിച്ചൊക്കെയാണ് ഞാൻ കൊണ്ടോണത് അല്ലാതെ എനിക്ക്‌ ഒട്ടും ഓർമ്മ നിക്കില്ല.
നിക്കും നിക്കൂല എനിക്കങ്ങനെ തന്നെയങ്ങട്ട് നിങ്ങട്ട് ആഹ് പാസാവോ പാസാവോ പാസാന്നിറ്റ. ഞാനതല്ല പറഞ്ഞത് ജസ്റ്റ് പാസ്സായാലും വേണ്ടില്ല തോൽക്കരുതേ എന്നുള്ളൊരു ഇതെരുന്നു ശ്ശെ തോറ്റു കഴിഞ്ഞാ പിന്നേ പിന്നെയും പഠിക്കേണ്ടേരുന്ന് മറ്റൊന്നും സപ്ലി ഇല്ലാണ്ട്‌ ഇങ്ങെട്ട് രക്ഷപ്പെട്ട് പോന്നിട്ടോ
ഉം ഏന്തുവാ
ഡ്രൈവ് ചെയ്യോച്ചാ
ഞാനോ ഇല്ല എനിക്ക് ഭയങ്കര ആഗ്രഹവാണ് ഡ്രൈവൊക്കെ ചെയ്യണം അവര് കാർ എടുക്കണം വീട്ടുകാരെ അ കൂട്ടിയൊരു യാത്ര പോണം പക്ഷെ ഇതുവരെ ഒന്നും നടന്നില്ല പ്ലസ് ടുവിന് ടൈമൊണ്ടായിരുന്നു പോവാൻ പറ്റ പറ്റിയില്ല
സൈക്കിൾ ബാലൻസ്ണ്ടാ
ആഹ് എനിക്ക് സൈക്കിൾ ബാലൻസുല്ല സൈക്കിൾ ബാലൻസ് പോലും ഇല്ലന്നിട്ട് ട്ട് ഞാന് ഇതേപോലെ
ഉം
അപ്പോ സൈക്കിൾ ബാലൻസ് പോലും ഇല്ല പിന്നെന്നിട്ട് ഞാന് ഡ്രൈവിംഗ് സ്കൂളില് പോയിട്ടാ ങ്ങട്ട് ബാലൻസ് ഒക്കെ ആയിപ്പോ പിന്നെ പക്ഷെ പിന്നെ മോനേം കൊണ്ട് പോകുമ്പളേ ചെറുതല്ലേ ഈനേം കൊണ്ട് പോണം പിന്നെ ആൾക്ക് ഈ ഉച്ച സമയമാവുമ്പോഴേ പെട്ടന്ന് നീരിറങ്ങിട്ട് ജലദോഷം കഫംക്കെട്ടും അപ്പൊ ഡോക്ടറു പറഞ്ഞു എന്നോട് മോൻ വലുതാവാതെ ഈ ഡ്രൈവിങ്ങ് പഠിക്കണ്ട പകുതിയായിനിട്ടോ ഇപ്പൊ ഞാൻ സ്വന്തം ഇങ്ങനെ എടുത്തു നോക്കും വണ്ടി പിന്നെ ബാലൻസ് ഒക്കെ ആയി ഒന്ന് സെറ്റ് ആയി വരിരുന്നു
ഉം എന്താണ് ടു വീലറാണോ എടുത്തെ?
ആ ഞാൻ ടു വീലറും ഫോർ വീലറും നോക്കിയിരുന്നു ഫോർ വീലർ സ്റ്റാർട്ട് ചെയ്തിട്ടിണ്ടാരുന്നില്ല ഒന്ന് രണ്ട് ദിവസംങ്ങന നോക്കി ട്ടണ്ടായിരുന്നുള്ളു ടൂ വീലറാണ് ഫസ്റ്റ് ഞാന് നിക്ക് ഇതാണ്ടേ നമുക്ക് പിന്നെ ബാലൻസ് ആവണ്ടേ അയിന് വേണ്ടിട്ട് പോയിരുന്നു പക്ഷെ നടന്നില്ല ഭയങ്കര എന്താ പറയാ സുഖാണ് പഠിച്ചു കഴിഞ്ഞാല് ഏ
ഇതിന് മുമ്പ് പറ്റിയില്ല പഠിക്കാൻ
ഇല്ല്യേ നമ്മളൊക്കെ പ്ലസ് ടു കഴിഞ്ഞ ആ സമയത്തൊക്കെ അന്നൊക്കെ പെൺകുട്യോള് ഇതേപോലെ വണ്ടി എടുക്കുവാന്നൊക്കെ പറഞ്ഞു കയിഞ്ഞാ ഭയങ്കര ഇതായിരുന്നു എന്റെ വീട്ടില് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു അനിയന്മാർക്ക് അപ്പൊ എന്റെ വീടൊരു കടലിന്റെ മുന്നിലാണ് അപ്പൊ അതിങ്ങട്ട് എടുക്കുമ്പക്കും വണ്ടി എടുക്കുമ്പോത്തന് ഉമ്മ തുടങ്ങും മനുഷന്മാരൊക്കെ കൊണ്ട് പറയിപ്പിക്കാനെ അറിങ്ങപ്പോക്കോ അയിന്മന്ന് പറയും ഇപ്പൊ ഞാനിങ്ങനെ മ്മാക്കിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കൊട്ടു കൊടുക്കും അന്ന്ത് അന്ന് ഞാനത് ചവിട്ടി പഠിച്ചിരുന്നെങ്കില് ഇന്നിപ്പോ ഇങ്ങക്ക് നിങ്ങളെയും കൊണ്ട്യിലൊക്കെ പോയിരു ഏ
അന്ന് ഓ ഓടിക്കേണ്ടന്ന് പറഞ്ഞാ?
ആഹ് അ അന്ന് സൈക്കിള് ചവിട്ടി എന്തായി ഓടിക്കണണ്ടപ്പൊ ചീത്ത പറഞ്ഞ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു എന്ന് വെച്ചേയിന്നാല് പെൺകുട്ടികളാണ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെന്ന് വെച്ചാല് ഒരു ഉൾഗ്രാമാണ് അപ്പൊ വെറും ഇങ്ങനെ വെ ഇത് പെൺകുട്ടികളങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂല പിന്നെ അതുപോലത്തന്നെ ന്ത് പറ്റൂല്ല അന്നൊക്കെന്ന് പറഞ്ഞാ പതിനെട്ട് വയ സിന്റെ പ്രശ്നൊന്നുംല്ലട്ടോ ആ ഇപ്പൊക്കെതായില്ലേ? ഇപ്പൊ ആൺകുട്ടികളേറെ പെട്ടെന്ന് പഠിച്ചിണ്ടാക്കണത് പെൺകുട്ടി ട്ടികളാ അന്ന് ആ ഞാ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെരുന്നു ആഹ് പ്ലസ് ടു പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞാല് കല്യാണം കയിച്ച് വിടണംന്നാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പഠിപ്പിക്കാൻ പറ്റൂല ന്റെ ഞാൻ തന്നെ പ്ലസ് ടു വരെ പഠിച്ചിക്കണ് അന്ന് കല്യാണം കഴിഞ്ഞെന്റ മുന്നേ പ്ലസ് കല്യാണം കയിച്ചുവിട്ട് ന്നിട്ട് എന്നെ എന്റെ മൂത്താപ്പാരൊക്കെ ചോദിച്ചിരുന്നു ന്റെ ഉപ്പനോട് നീ എന്താ വിത്തിന് എടുത്ത് വക്കാണോ അന്റെ കുട്ടിനെ നീയ് പത്താം ക്ലാസ്സിന്ന് കല്യാണം കഴിപ്പിക്ക കഴിച്ചു എന്റെ കസിൻസ് എല്ലാരും അങ്ങനെയാണ് പതിനാല് വയസ്സ് പതിഞ്ച് വയസ്സില് കല്യാണം കഴിച്ചിക്കണ്
ആണോ?
കാര മുപ്പത് വയസ്സിള്ള ആൾക്കാര് ഒക്കെ ഏഴ് ഏജ് ഡിഫറൻസ് ആണ് എല്ലാരും ട്ടാ
ഉം നിങ്ങള് തമ്മിൽ ഏജ് ഡിഫറൻസ് എത്ര ഇണ്ട്?
നാല് വയസ് നാല് വയസ് ഡിഫറൻസേ ഒള്ളൂ
ഉം..
അ
എന്താലേ ഈ നേരത്തെ കല്യാണം കഴിച്ച് ജോലി കിട്ടീട്ട് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്
റ്റാണ് എന്ത് ചാല് ജോ ലി കിട്ടിയാ സ്വാതന്ത്ര്യം ഇരിക്കുമ്പോ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും ചിലപ്പോ നമ്മള് ജോലി ചെയ്തൊണ്ടിരിക്കണം ചെയ്യണം എന്നില്ല പക്ഷെ നമ്മള് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ കല്യാണം കഴിച്ച് കഴിഞ്ഞാല് പിന്നെ അത് അങ്ങനെ അങ്ങട്ട് മുയുവനാക്കും അങ്ങനെ പോ അതുകൊണ്ട് ജോ
സ്വന്തം കാലേൽ നിക്കണങ്കിൽ നമുക്ക് ഒരു ജോലി ഒണ്ടേ എന്തും ചെയ്യാം പൈസയില്ലാതെ
സത്യത്തി ഇപ്പോ എന്തൊരു കാര്യത്തിന് ആണെങ്കിലും ശരി അത് തരുവോ ഇത് തരുവോ അതിന് അത്ര വേണം തരാണ്ടത്ര പ്രശ്ന ഇല്ല പക്ഷ പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെ ചോദിച്ചോണ്ട് ചോദിച്ചോണ്ട് നടക്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞാലേ ഇത് ഹ് ഇടങ്ങേറ് പിടിച്ചൊരു കാര്യാണ്
ഹ് സ്വന്തയിട്ട് പൈസ ഉണ്ടാകുമ്പോ അതൊരു വലിയ സന്തോഷാണ് മറ്റുള്ളവര്
ത്ത് രൂപയാണെങ്കിലും നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്ക ഇക്ക എന്ന് പറഞ്ഞ ഭയങ്കരതാ അപ്പം ഞാന് പിന്നെ ആളെ ബർത്ത്ഡേന്ന് കയിഞ്ഞ മാസം മെയില് അപ്പൊ ഞാന് ഇവിടുന്ന് ഒരു സർപ്രൈസ് ഴാഴി കേക്ക് അതും എന്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ആൾക്കൊരു വെല ഇല്ല ആളെന്താ പ തോർന്ന് പറയല്ലേന്ന് അപ്പൊ നമുക്ക് നമ്മള
ഏഹ്
ഒരു കൊച്ച് ആയ പോലല്ലേ നമുക്ക് തോന്ന ആള് വെറുതെ കളിയാക്കി പറഞ്ഞത് ആണ് പക്ഷെ എനക്ക് ട്ട് നന്നായിട്ട് ഫീൽ ചെയ്തു നമ്മളെ കൊണ്ട് ഒന്നും പ റ്റാഞ്ഞിട്ടല്ലേ നമ്മളെത്തൊന്നു ഏഹ് ഇല്ലാഞ്ഞിട്ട് അല്ലേന്നാ ഒരു മനസ്സിൽ നമുക്ക് ഭയങ്കര വിഷമം വന്നിട്ടോ അത് അങ്ങനെ ഒന്ന് വിചാരിച്ച് പറഞ്ഞതല്ല പക്ഷെ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും ഞാൻ പക്ഷെ അതി അതിന്റെ ക്യാഷ് തരുന്നില്ല എന്ന് ട്ട ഞാനിതില് വർക്ക് ചെയ്തിട്ട് എൻ കാശിയെരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ പൈസല്ല അയ്ഞാന് അധ്വാനിച്ച പൈസയാണ് അയില് ചിരിക്കണ് ഒണ്ട് ഏഹ് അധ്വനിക്കാനൊക്കെ തൊടങ്ങിയോ എന്ന് ചോദിച്ചു നമ്മളെ കൊണ്ട് കഴ പോലെ നമുക്ക് രണ്ട് മക്കളുണ്ട് വീട്ടത്തെ കാര്യങ്ങൾ നോക്കണം ഇതൊ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റണെ എന്ന് വെച്ചാ നമ്മള് ചെയ്യാ അതും ചെയ്യാണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് മോശം ഞാൻ ഇന്നെ കൊണ്ട് കഴിണത്
ച്ചക്ക് ഒരു ജോലി ഇണ്ട് ഇപ്പൊ കുട്ടികളായിട്ട് പോണില്ല
പോണില്ല
ആഹ് അത്ര ഒള്ളെ ഈ ചെയ്യുന്നുണ്ടല്ല അതന്നെ നല്ലത്
ആഹ് ഇപ്പൊ ഞാനെ ഇത് വെച്ച് കഴിഞ്ഞാല് ഇന്നെ കൊണ്ട് കഴിയണ പോല ഞാ വീട്ടക്ക് ആവിശ്യം ഒള്ള പച്ചക്കറികള് അത് ഞാൻ തന്നെ ചെയ്യണണ്ട് അതേപോൽ തന്നെ പിന്നെ ഇതില് പിന്നെ ഇൻസ്റ്റീലും പിന്നെ എഫ്ബീലൊക്കെ വീഡിയോ ചെയിന്ണ്ട് അങ്ങനെള്ള കാര്യങ്ങള് ആ പേജ്ണ്ട്
എന്തുവാ പേര് ഐ ഡി
ഇത് ഞാന് ലിംഗയച്ചെര് ഇണ്ട് ഇപ്പകൊയപ്പല്ലാണ്ടങനെ പോണ് ഇണ്ട് ഇൻസ്റ്റേ ലൊക് ഇപ്പൊ ഒക്കെ വീഡിയോസൊക്കെ ടെൻലാക് എബോവ് ഇണ്ട് ഇപ്പെട്ണതൊക്കെ പിന്നെ പക്ഷെ ഫോളോവേഴ്സ് കൂടീട്ട് ഇല്ലട്ടോ ഫോളോവേസാകെ ഫൈവ് കെ ആവ്ണേള്ളു
അത് തൊടക്കങ്ങനെയൊക്കെയാവും പിന്നെ ഇതിരികൂടെ ഇതാവുമ്പം പി ഏ
ആഹ് ന്നാ എഫ് ബി പെട്ടന്ന് പെട്ടെന്ന് കേറി പോണ്ണ്ട് എഫ് ബിം മോണിറ്റൈസേഷൻ ആക്കണംന്നാ ഇന്റെ ഇതിന് ആഗ്രഹം മോണിറ്റെ മോണിറ്റേഷനായി കഴിഞ്ഞാ പിന്നെ ക്യാഷ് കിട്ടോലൊ
ഓ അതെ അതെ എനിക്കും ആഗ്രഹവുണ്ട് ഇവിട്ന്നൊന്നെ റങ്ങയിട്ട് വേണം എനിക്കും വ്ലോഗ്ടാൻ
ആഹ് ഞ ഞാൻ കുക്കിംങ്ങാട്ടോ മക്കക്ക്ള്ള ഫുഡാള് അങ്ങനെ ഹെൽത് വൃത്തിയായിട്ട്ള്ളെ ഫുഡ് റെസിപ്പീസ് കാര്യങ്ങള് മക്കളെ വീഡിയോസ് അങ്ങനൊക്കേണ്
മ്മ് ആഹ് ഓക്കെ ഓക്കേ
നന്നായിട്ട് പോട്ടെ ഏ ഒടനെന്നെ നല്ലിതാവട്ട്
ആഹ് നമുക്ക് നമ്മളാവശ്യത്തിനൊര് ഏണിങ്സ് കിട്ടി കഴിഞ്ഞാല് അത്രേള്ളൂ നമുക്ക് അധികം വല്ല്യ എമൗണ്ട് വേണം വല്ല്യ സംബ് ആ സത്യം സന്തോഷം നമുക്ക് ഹ് നമ്മളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്കൊരു ഡ്രസ്സ് കാണുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കാന് അല്ലെങ്കിൽ നാവ് എന്തെങ്കിലും ഇപ്പൊ ഒര് ഓൺലൈൻല് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാന് ഇന്റസ്ബന്റ് പറിം അൻ്റെ കയ്യില് ക്യാഷ് നിക്കണംന്ന്ണ്ടെങ്കി ആദ്യന്റെ കയ്യിന്ന് ആ മീശോട്ത്ത് വൽചെറിയണംന്നറിം ഹും മീശോന്റെ അപ്ലിക്കേഷന് എതിരാണ് ഹസ്ബൻ്റ് എപ്പഴും എനിക്ക് എന്ത് കണ്ട് ഴിഞ്ഞാൽ എനിക്കത് ഞാന് ഇങ്ങന നോക്കിയെക്കും. എന്തെങ്കിലും കണ്ടയിഞ്ഞാ ഇൻക്ക് ഇഷ്ടപെട്ട സാധനങൾ എന്തെങ്കിലും വീട്ടിക്കാവശ്യള്ള സാധനങ്ങളോ ഈ മക്കൾക്കാവശ്യള്ള സാധനങ്ങളൊ എന്ത് കണ്ട്ഴിഞ്ഞാലും ഞാനങ്ങനെ നോട്ടെയ്തക്കും ന്നട്ട് പിന്നെങ്ങനെ കിട്ടുമ്പോ വാങ്ങിക്കും
തേ ആ ഹ് ഞാനും നോക്കി വെക്കും പക്ഷെ കയ്യില് അത്രേം ക്യാഷ് കാണൂല പിന്നെ ഞാനതിനെ വിടും എല്ലാം വാങ്ങിക്കണം വാങ്ങിക്കണംന്ന് വെക്കും ഓ വിഷ് ലിസ്റ്റ് കൊറേണ്ട്
ആഹ് ഈ കിട്ടിയപാടത്തന്നെ ഞാനും ഇന്റെ ഫ്രണ്ട് അപ്പർത്തെ വീട്ടില് കാ ഏ കാക്കൂൻ്റെ ഹഹ്ബൻ്റ്ൻ്റെ ഫ്രഡിൻ്റെ വൈഫിനോടർഞ്ഞു അമ്മക് നമ്മള് പണിട്ത്ത പൈസേണ് ഇതോണ്ട് നമ് ക് വേണ്ടതാദ്യം നമ്മക് വാങ്ങിക്യ
അഥാ ഹ് ഏ ശെരിയേച്ചി ആഹ് വിളി
ആ ഓക്കെ ന്നാ ട്ടോ ഓക്കെ മോനടെ സൗണ്ട്ണ്ടാക്ണ്ട് ന്നാ ഓക്കെ
ലോഹ്